എവടെ ഏ വീട്ട്ലാണോ
ആ അതെ അതെ കൊറച്ചയ്ഞ ആ ഞിപ കൊറച്ചയ്ഞാ നാട്ട്ക്കെറങ്ങണം
അതെ ആ കളി ആ ഏതാ ടീം ജ് ഇത് ടീമ്
നമ്മളർജന്റീന
ഹായ്‌ അല്ല ജ്ജെന്താ അർജൻ്റിന ഫേനാകാരണം
ഞമ്മളെന്താ ഞമ്മളെ ചെറുക്കനെന്നെ
ആ അ ലൗ മെസ്സീടെ എന്ത് കോളിറ്റിയാ ജ്ജ് കാണ്
എന്ത് കോള്ട്ട്യാഇല്ലാത്തത് എല്ലാ കഴിവുള്ളൊര് പ്ലെയർന്നേണല്ലോ കളിക്കാരനാണല്ലോ
ആ ഇഞിപ്പോ ജോർദാനിതിരെ കളില്ലേ
ആ ഞ് നാളെ
ആഹ് അല്ല സ്പോർട്സ് സ്വാറേജ് ക്രിക്കറ്റിലൊക്കെ ഏതാ
ക്രിക്കറ്റ് ഞാൻ വല്യതായിട്ട് കാണണൊന്നുല്ല എന്നാലും നമ്മള ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങെനെ ഇതാ കാണല് ഐ പി എല്ലാ കാര്യായിട്ട് കാണല്
ആഹ് എള സ്വതെ തെ നമ്മളെ ഇപ്പ ഇന്ത്യയുടെ സ്പോർട്സ് സിസ്റ്റം വെച്ച് നോക്കാണെങ്കിലെ വളരെ ഒരു രാഷ്ട്രീയപരമായ നീക്കങ്ങളാണ് നടക്കുന്നത് കാര്ണം എന്താ ചോയ്ച്ചാല് ഞമ്മളെ എന്താണ് ഇപ്പോ ഇന്ത്യല്ന്നേ നോക്കാം ഇന്ത്യയിൽ ഇപ്പോ ഇത്രേം കോടി നൂറ്റി നാപത് കോടി ആൾക്കാര് ഇണ്ടായിട്ടും ഇത്രീം കാലായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നൊരു ടീം ഉണ്ടായിട്ട് ഇല്ലെങ്കിന്ന് അതുകൊണ്ടാണ് നമ്മളെ നമ്മ കേരളത്തിന്ന് ഓരോർതരി അർജന്റീന പോർച്ചുഗൽ ബ്രസീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ടീം ഉണ്ടാവ്ണ് നമ്മള് നമ്മുടെ രാജ്യത്തന്നെന്നെ ടീം ഉണ്ടാകാണെങ്കിൽ
അത് നമ്മളെ രാജ്യത്ത് കാര്യമായിട്ട് ഈ പന്ത് കളിയോട്ത് അത്ര വെല്യഏഹ് ഇത് സ്നേഹവും പ്രകടനവും ഒന്നും കാട്ട്ണില്ല എന്നതാണ് നമ്മ അവിടെ ഈ ക്രിക്കറ്റ് പരമായ ഗെയിം കാ നോ ക്കാണ് കളികൾ നോക്കാണെങ്കില് നല്ല ഉന്നത രീതിയിൽ തന്നെ ഇന്ത്യ വേ എന്താ ടി ട്വന്റി വേൾഡ് കപ്പ് ഒക്കെ അടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അത് പന്ത്‌ കളിക്ക് നല്ല രീ തിലുള്ള പ്രകടനങ്ങളും കാര്യങ്ങളൊന്നു ഒന്നും നമ്മള് ഈ ഇന്ത്യ നൽകുന്നില്ല
ആഹ് അതാ അതായത് സത്യം പറ്ഞ്ഞാ ഇതിന്റെ അസോസിയേഷൻ ആണ് ഇതിന്റെ പ്രശ് കൃത്യമായ ഒര് അസോസിയേഷനും കൃത്യമായ ലീഡിങ്ങ് അതുപോലെ കൃത്യ മായ പ്ലേനിങ്ങ് ഒക്കെ ഇണ്ടെങ്കിൽ നമക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഇന്ത്യൻ ടീമിനെ തന്നെ എറക്കാ കാര്ണം ന്താ വെച്ചാൽ നമ്മളേല് ഇന്ത്യ എത്ര അറ്റ്ലറ്റ്സ് എത്ര അടിപൊള്യട്ട് ഓട്ണത് ചാട്ണത് നല്ല സ്കില്ല്ഡ് ആയ കൊറേ ആൾക്കാര്ണ്ട് ആഹ് പഷേ ഇന്നേ വരെ നല്ലൊരു ഒരു ടീ ഒരു ടീമിനെ വാർത്തെടുക്കാനെന്ത് ഇന്ത്യ ഇതിലെ പരിതാപകരവായിട്ട്
അതുപോലെ ഇപ്പോ ഈ ഐ എസ് എൽ നടക്കുന്നുണ്ടല്ലോ അതിലൊന്നും നമ്മളൊക്കെ ഈ പണ്ട ത്തെ കാലത്ത് കണ്ട് നമ്മള് രസിച്ചിരുന്നൊരു സംബവാമാണ് ഐ എസ് എൽ എന്നുള്ളത് ഇപ്പോ ആണെങ്കിൽ ഒര് നല്ല രീതിൽ നടക്കാ ഒരു തട്ടിക്കൂട്ട് പരിപാടി പോലെ നടക്കുന്ന മാതിരി തോന്നണ് ണ്ട് കാരണം അതൊന്നും അത്ര വല്യ മെച്ചവും കാര്യങ്ങളും ഒന്നും ഇല്ല.
സത്യം പറഞ്ഞാ അയിന്റെ ആവേശം കൊർഞ്ഞാണ് സത്യം പറഞ്ഞാ എന്താ വെച്ചാലേ
അതിലൊക്കെ ആവേശം ഉണ്ട്ന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നല്ല നല്ല കളിക്കാരാനെ നമുക്ക് അയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അങ്ങനെയാണല്ലോ നമ്മുടെ ഇന്ത്യൻ ടീമിലേക്ക് ടുക്കല് അതിലുള്ള പ്രകടനവും കാര്യങ്ങളും ഒക്കെ നോക്കി അയി നൻസരിച്ചുള്ള കഴിവുള്ളവരെയാണ് എടുത്ത് കളിപ്പിക്കാറ്. പക്ഷെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിലൊന്നും
പിന്നെ ഒന്നുകൂടി നോക്കണം നമ്മളെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാരണംന്താ വെച്ചാല് ഈ കേരള ബ്ലാസ് സ്റ്റാറ്റസ് കണ്ടില്ലേ തൊടക്കം മൊ തലേ നല്ല ഫിനാൻഷ്യലി ഇണ്ടാവുന്ന ടീം പിന്നെ ബാക്ക്വേർഡ് ആയിട്ട് എന്താണ്.
അതെ അതെ ഇപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാലേ നമ്മുടെ ഈ സ്ഥലത്തുള്ള നല്ല നല്ല കളിക്കാരും ണ്ട്. കളിക്കാരുണ്ട് അവരെ ഒന്നും ഏ കൂടുതൽ ശ്ര നമ്മുടെ ഈ വിദേശത്ത് നിന്നും കളി ക്കാരെ കൊണ്ടുവരികയാണ് വിദേശത്തു നിന്നും കൊണ്ടുവര പറഞ്ഞാൽ അത്രമാത്രം പണം അതിന് ചെലവാവു
അല്ല അതൊക്കെ പിന്നെ ഓരോ പ്രൈവറ്റ് ടീമുകളുടെ കാര്യങ്ങളാന്ന് പറയാം. പക്ഷെ ഇവിടെ എന്ത് പ്രശ്നം ന്ന് ഒയ്ച്ചാല് ഏഹ് ഒന്നാമത് ഈ സോഴ്സ് ഉണ്ടാക്കാല എന്ത് ഒരു പ്രത്യേ ഏ ഒരു പ്രത്യേക സോഴ്സ് എന്തില്ല കേരള ബ്ലാസ്റ്റേഴ്‌സ്ന് ഇല്ല ഏഹ് വെറും പിന്നെ ഫാൻസിനെ ന്യൂട്ലൈസ് ചെയ്യാൻ പറ്റണില്ല നല്ല എന്താണ് ഒരു കോച്ചിനെ കൊണ്ടരാൻ പറ്റണില്ല. ഇതൊക്കെ വളരെ പ്രശ്നായിട്ട് ഉ ള്ള കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നല്ല പ്ലേയേഴ്‌സ് ഒന്നും പ്രത്യേകിച്ച് നമ്മടെ കേരള ടീമിന് കേരളത്തിൽ തന്നെ നല്ല അടിപൊളി പ്ലേയേഴ്സ് ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ സെവൻസ് കളിക്കണ പ്ലേയേഴ്സിനെപോലെ സെവൻസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ സെവൻസ് ഏതാ ടീം ഇജ്ജ്
ഈ സെവൻസ് നമ്മള് കോട്ടക്കൽ
ആഹ് സുബാൻ കോട്ടൽല്ലേ ആഹ് സുബാൻ കോട്ടയിൽ അടിപൊളി ടീമാണ് ഇത് ഗോളീനെ അറിയുവോ ഷാനു ഷിഹാൻ
ആഹ് അറിയാ അറിയാ
ആഹ് അയ് നമ്മള നാട്ടരനാണ് എന്താ നല്ല നല്ല കളിക്കാരനാണ്. നിരവധി ടീമിൽ കളിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ പ്ലേയേഴസ് ഒ ക്കെ സത്യം പറഞ്ഞാ എന്താണ് ഈ സെവൻസിനൊക്കെ ഒരു ഒരീസ് ത്തെ ക്യാമ്പ് വെച്ച്ട്ട് അയിന്ന് സെലക്ടീത് സെലക്ടീയ്യാണ് വാണ്ടത്.
അതെ അതെ നമ്മള്ടെ കൊറെ ആൾക്കാര്ണ്ടല്ലൊ ഉസ്മാൻ, ആ ഷിഖ് അങ്ങൻത്താൾക്കാര് അതുപോലെ വേറെപ്പൊ നമ്മളുടെ ഫുട്ബോളും കാര്യങ്ങളും പന്ത് കളിയും മുന്നോട്ട് വരുന്നെനിക്ക് തോന്ന്ണ്ട്. കാരണം ഇപ്പൊ പുതിയ വന്ന സർക്കാറ്ണ്ടല്ലൊ അത് അ അവര് ഇനിയിപ്പൊ മലപ്പൊറത്തൊക്കെ അയ്മ്പത് കോടി ബഡ്ജറ്റ്ല് ഒരു സ്റ്റേഡിയം ഒരു മൈതാനം കൊണ്ട് വരാനൊക്കെ ഓര് ശ്രമിക്കുന്നുണ്ട് മിക്കവാറും ഞമ്മക്ക് ഫുട് ഉം പന്ത് കളിയുടെ ഒര് നല്ലൊരു പ്രകടനം കാര്യങ്ങളും കാണാൻ സാധിക്കും.
പിന്നെ ഈ സെവൻസിന്റെ പ്രശ്നം എന്ത ചൊയ്ച്ചാല് നമ്മള് ആൾക്കാരെ സെലക്ടീത്ട്ട് ഇട്ക്കാണെങ്കി സെവൻസിന് പ്ലയേഴ്സിന് ഫുള്ള് ഏഹ് ഇരുപത്തഞ്ച് വയസ്സിന് മേലെ അങ്ങനെയ്യാം ഏഹ് പിന്നെ അതുപോല തന്നെ ഈ സെവൻസിന്റെ കാര്യം ന്ന്ചാല് ഫുള്ള് ഫൗള് റഫ് കളിയെകാരം. അതായത് ഏത് പ്ലെയറ്നും ഏത് നിമിഷം പരിക്ക് പറ്റാം ഒരു പ്ലെയറിന അടിപ്പിച്ചൊ കളി കളി ചിന്ന് വരില്ല അപ്പോ ഇതിനൊക്കെ ഇങ്ങത്തെ പരിക്ക്ന്നൊക്കെ ഓലെ രക്ഷപ്പെടുത്തി നല്ലൊരു ടീമ് ബിൽഡീയ്യാനാണ് എന്താണ് ആഹ് ഇതിന്റെ ആൾക്കാര് മുന്നിൽ നിക്ക്ണ ആൾക്കാര് നോക്ക്ണ് ണ്ട്ന്നാണ് പറയ്ന്നെ
ആ ഇത്പോലെ നമ്മള് ഇപ്പൊ ഈ സ് ചെറുതായിട്ട് നടക്കുന്ന ഈ അഖിലേന്ത്യ അഖില കേരള മത്സരങ്ങളിൽ പോലും. നമ്മള് വിദേശത്ത് നിന്ന് ആൾക്കാരെ ഏറക്കാൻ തൊടത്തി- അതുകൊണ്ട് ഇനി വെരും കാലത്ത് ഇങ്ങനെ പോകയാണെങ്കിൽ ഒരൂ ടീമ്ന്ന് പറ വിദേശത്തൊരു ടീമേകാരം ഒരൂ കളി നടത്തുന്നത്- ഒരു ടീമു മൊതത്തിൽ വിദേശത്ത് നിന്നാകുന്ന ഒരു അവസ്ഥക്കെ വരാൻ സാധ്യതയുണ്ട് കാരണം ഇപ്പൊ എന്ത് ഏതൊരു കളിക്കും പൊറത്ത് നിന്ന്റെക്കുന്ന ഒരു സാഹചര്യാണ് അമ്മള് കാണുന്നെ-
ആഹ് അപ്പൊ എന്താെയ്ചാല് ആഹ് നമ്മള് പരമാവധി ആ ചെറീ- ചെറീ ചെറുപ്പതിലന്നെ കുട്ടിളെ ട്രെയിൻ ചെയ്തു - നല്ലൊരു ഒന്നിൽ മുന്നിൽ നല്ലൊരു ഡിഫന്ററെറക്കി നല്ലൊരു ഗോളി ആക്കി- ഓരോ ഓരോ കുട്ടിക്കും ഓന്റെ എന്താണ് ആഗ്രഹം അനുസരിച്ച് കളിക്കാന്ള്ള ഒര് എന്താണ് സ്വാതന്ത്രകൊടുക്കാണ് പറാല്ലെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതില് വേറെരു പ്രത്യക ചൊ എന്താ കൂടുതല് ഏഹ് കായികത്തിന് കൂടുതല് പ്രമോട്ടീയ്യ കൂട് പ്രോത്സാഹിപ്പിക്ക അത്പോലെ തന്നെ നോക്കിയതി നമ്മളെ കേരളത്തില് എത്ര സ്പോർട്സ്- കോട്ടയിൽ കേറുന്നകോളേജുകലുണ്ട് സ്പോർട്സ് കോളേജ്ള് എത്രെണ്ണണ്ട് ശ്രദ്ധിച്ചുകുണോ ഉണ്ടോ ഇജ് ശ്രദ്ധിച്ച്കുണോ
ആഹ്
ആഹ് സ്പോർട്സ് കോട്ടേലില്ല കോളേജെള് കൊറവാണ് കാരണം അത് ഇനിയും പ്രമോട്ടീത് കൊണ്ടുവരണം
അതെന്നെ നമ്മ്ടെ ഈ ചെറുപ്പക്കാരൊക്കെണ്ട് പക്ഷെ- ഈ സർക്കാറും കാര്യങ്ങളും അതിന് വെലിയൊരു വെല കല്പിക്കാത്ത കൊണ്ടാണ് അങ്ങന് ത്തൊരു പ്രശ്നം വരന്ന നമ്മൾ നല്ല രീതിയിൽ അത് കൊണ്ടു പോോകുകവാണെങ്കിൽ തന്നെ-
ഒന്നും കുറ്റം പറയരുത് കാരണം വച്ചാല് ഒന്നും ഒന്നിന്റെ പ്രശ്നല്ല അയെ ചെ ചില സ്ഥലങ്ങളിൽ എന്താണ് കേടംമാരെ ചെല ചെല സാധനതിന് അതൊരു വളായിറ്റ് മാറൂ അപ്പോ ഒന്നും ഒന്നിനെ ഒര് ഇത് അയിനെ താഴ്ത്തി കെട്ടാനൊ അയിനെ കുറ്റം പറയാനൊ- കാരണം വെച്ചാല് ഏഹ് നമ്മള് ഇത് നമ്മളെ മനസ്സ്- നമ്മടെ മനസ്ഥിതിമാറ്റിയ മതി എന്താണ് ഇങ്ങനെ പറ്റും. ഇങ്ങനൊക്കെ ചിയ്യാൻ പറ്റും. അങ്ങനെ ഓരോത്തര് വിശ്വസിച്ചാ - കാര്യാണ് മാറ്റ പറഞ്ഞൊരു കാര്യാണ്. അപ്പോ കൂടുതല് ഇത് സ്പോർട്സിനെ സപ്പോർട്ടീയ്യുമ്പോൾ- കൂടുതല് സ്പോർട്സിന് സപോ ഏഹ് കൂടുതല് സ്പോർട്സിനെ സപ്പോർട്ടീയ്യുമ്പോൾ കൂടുതല് സ്പോർട്സിനെ സപ്പോർട്ടീയ്യുമ്പൊ അപ്പൊഎന്താകും ഇങത്തെ ചെറീ ചെറീ ആൾക്കാര്ക് എന്താ സ്പോർട്സ് കോട്ടയിലൂടെ സീറ്റ്- കിട്ടുമ്പോ മെററിറ്റ് സീറ്റിലൂടെ അല്ലാെ സ്പോർട്ഡസ് കേട്ടയിൽ സീറ്റ് കിട്ടമ്പോ കൂടുതൽ കായി- സ്നേഹിക്കുന്ന ആൾക്കാരെന്താാവും ഈ ഫീൽഡിൽ വരും അപ്പൊ ഇതെന്താവും കൂടുതൽ നല്ലൊരു ടീം- ലീഡ് ചെയാനും മറ്റ് വലിയ, വലിയ ഇതിൽ പങ്കെടുക്കാനും- സഹായം ആകും
അതുപോലെ പല രീതിൽ നമ്മള് കാണാൻ കഴിയും ഇവിടെ നമ്മുടെ- ചെറിയ നമ്മള് കളിക്കുന്നോണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള കളിക്കാരെല്ലാം- നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഒപ്പം ഉുള്ളവരന്നെ ചിലപ്പോ നല്ലോണം കളിക്കുന്നവര കാരണം അവർക്കൊന്നും കൂടുതൽ അവരുടെ കാര്യ- പ്രകടിപ്പിക്കാൻ സാധ്യമാകുന്നില്ല
ആഹ പിന്നെ അതുപോലെ തന്നെ ഏ - ആഹ കളികള് തന്നെ പല ടൈപ്പിലുണ്ട് ഇപ്പൊ നമ്മളിവിടെ- ആഹ് നമ്മള ഇവിടെ കളികളൊക്കെ മുട്ടാ മതി എന്താണ് ഇപ്പ ഈ ടെറഫിന് കളിക്കണ കളികളൊക്കെ കൂടുതൽ ഇഞ്ചുറീസ് വേണം ശ്രദ്ധിച്ചോണം പെട്ടന്ന്- കാരണം എന്താന് വെച്ചാല് പന്ത് പോയിട്ട്‌ എക്കണ്ട സമയം എന്ത അത്ര ടൈ ഒ വാ ആക അത് കൂക ടൈം എന്താ പ്ലയേഴ്സിനെ കിട്ടുന്നില്ല അപ്പത്തിന് അ അത് ബർസറാ- അപ്പൊ പെട്ടെന്ന് പന്ത്‌ കിട്ടും അപ്പൊ ഇത് പെട്ടെന്ന് പരിക്കിലേക്ക് നയിക്കുകയാണ് അപ്പോ- പ്രശ്നങ്ങളും അ ആരോഗ്യ പ്രശ്നങ്ങളും കാരങ്ങളൊക്കെ ഉണ്ടാവും അ അ ഇതിനൊക്ക പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടീട്ട് നമ്മള് കൃത്യമായ പ്ലാനിങ് കൃത്യമായ ഷെഡ്യൂൾ കൃത്യമായ ഒരു റൂട്ടീൻ ശേ ഏഹ് തയ്യാറാക്കിട്ട്. നല്ലല്ല പ്ലേയെസിനെ. ഇ വൈിഴിച്ചന്നാണ് പറയാല്
അതെ അതെ നിനക്ക് നല്ല രീതിയിലുള്ള ഒരു കാര്യായിരുന്നപ്പോ ഇതിനും നല്ല നല്ലരു നടപടി കൊണ്ടുവരിയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിഉള്ള കളിക്കാരെ തന്നെ നമുക്ക് കിട്ടാൻ സാധിക്കും കാരണം ഇപ്പോഴത്തെ കളിക്കാർ ഈ കാലഘട്ടത്തി ഈ ഈ കാലഘട്ടത്തിലല്ല നമ്മുടെ കാലഘട്ട ത്തിൽ പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തിൽ മുതല് നല്ല രീതിയിൽ കളിച്ചവർക്ക് ഇപ്പോ നല്ല രീതിൽ എത്താൻ കഴിയും. പക്ഷെ ഇപ്പോഴത്തെ ഈ കാലത്തൊന്നും അത്ര വലിയ പ്ലേസ് ഒന്നും കളിക്കാരൊന്നും ഉണ്ടാവാൻ സാ സാധ്യതയില്ല കാരണം ഇപ്പോ മുഴുവൻ കുട്ടികളും ഫോണിലും ഇതിനെല്ലാം ലഹരിക്കൽ അടിമപ്പെട്ടിരിക്കുന്ന ഒരു കാലാണല്ലോ?
ആ അപ്പൊ ഇത് ഇവിനെന്തെച്ചാൽ കൂടുതൽ ഏ നമ്മള് കായികത്തിന് പ്രൊമോട്ട് ചെയ്യ അതായത് കുട്ടികൾ വേറെ വൈയ്ക്ക് പോവുകയാണ് ഏ പണ്ട് പല കാര്യങ്ങളും ഉണ്ടായിരുന്നത് ഇപ്പൊ അതൊക്കെ വളരെ താരതമ്യേന വളരെ കുറഞ്ഞു തയ്റ്റയാണ്. അപ്പൊ ശരിയടാ ഞാന് അണക്ക് ആഹ് അപ്പൊ നമുക്ക് എന്നാ ഞാന് നേ ആ നേരിട്ട് കാണുമ്പോളേ നമുക്ക് ഇതോന്നുകൂടി ഒന്ന് എങ്ങനെ ഇതിനൊന്ന് പുരോഗമിക്കാം നമുക്കിതിനൊരു ലിസ്റ്റ് ഒരു ഒരു പ്രത്യേക സെമിനാറൊക്കെ നമുക്ക് തയ്യാറാക്കാം. ഓക്കെ ആ എന്നാ ശരിയടാ ശരിയടാ.